ഹലോ കേക്കുന്നുണ്ടോ
ആ ഇപ്പ കേക്ക്ന്ന്ണ്ട് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടാവുലേ?
ഇല്ലന്നേ ഞാൻ വെളിയിലാ അങ്ങനെ ഒന്നുല്ല ഞാൻ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതല്ലേ അങ്ങനെ ഒന്നുല്ലായിരുന്നു. പക്ഷെ എടയ്ക്കെടക്ക് ഇങ്ങനെ ഉണ്ടാകും കേട്ടോ ഇവര് എന്തോ എനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാകും ഞാനങ്ങനെ വിളിച്ചൊണ്ടിരുന്നപ്പോ ഇതുപോലെ ഒ ത്തിരി പേരൊക്കെ കോളി എന്റെയും ഇതുപോലെ ആയായിരുന്നു പത്തിരുവത് കോള് ഇത്പോലെ ആയി.
ഇക്ക് റേഞ്ചില്ലായിട്ടാണ് കര്തി.
ണാ അതറിഞ്ഞൂടാ ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ ഞാന് നേര്ത്തെ ഞാൻ സംസാരിച്ചപ്പോളും വെളിയിലാരു മം ഞാൻ മേൽ ടെറസിന്റെ മണ്ടേല അവിടെ ആയിരുന്നു. വെള്ളത്തി ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിന് വേണ്ടിപോയിന്ന് ആ കേക്കുന്നുണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട് കുഴപ്പൊന്നുമില്ല കേൾക്കുന്നുണ്ട്. ആ പിന്നെ വേറെ എന്ന ഉണ്ടെന്ന് വിശേഷങ്ങൾ അങ്ങനെ അങ്ങ്? പോവാ ഞാന് വെള്ളം ഇല്ല വെള്ളല്ലാന്ന് പറഞ്ഞോണ്ടിരുന്നു. ആ സമയത്ത് ഇതണ്ട് ആഹ് ഇവിടെ പഞ്ചായത്ത് വെള്ളം വരുവേ അന്നേരം വെള്ളം തുറന്ന വി ട്ടു. ഞാൻ വന്നതേ വെള്ളം പിടിക്കാനായിട്ട് ഇവിടെ വന്നു.
ആ നല്ല റിസ്ക് ആക്കാറല്ലേ ഇങ്ങനെ
അതെയെ അത വെള്ളം ഇല്ലെങ്കി നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ.
ഇനി മഴ പെയ്യേണ്ടി വരൂല്ലേ?
അതെന്നെ.
ആഹ.
മഴയ പെയ്താലും അതെ നെയ കാലാവസ്ഥ കൊണ്ടാണ്
ആഹ എപ്പഴാ മഴ വെയില ഒന്നും പറയാൻ പറ്റൂല.
അതെ അതെ അതെ അതെ
ചിലപ്പോ ഉണ്ടാവവാണെങ്ക രണ്ടും ഒപ്പക്കാരം ചെലപ്പോ പോവുകവാണെങ്ക രണ്ടും ഒപ്പ ക്കാരം എങ്ങനെ പോലും കഷ്ട പാടെനെ
അവിടെ എങ്ങനെയുണ്ട്?
ഇവിടെ ഇപ്പോ വള്ളത്തിനൊന്നും കുഴപ്പല്ല്യ കാരണം കിണറ്റിലൊക്കെ അത്യാവശ്യം വള്ളണ്ട്.
ഉണ്ട് വെള്ളം ഉണ്ടന്ന് വെച്ചാ ഞ ഞങ്ങള് പുതിയ പെര വെച്ച് വന്നതാണ അന്നേരം നമുക്ക് ഇങ്ങനെ ആഹ് ഏ മുറ്റം ഒന്നും അടിച്ചിട്ടില്ല അതത് ബോറൊന്നും ഇട്ടിട്ടില്ല.
ആണോ?
ആഹ് അപ്പൊ ഇവിട അതെ അതെ അതെ അത് ഇട്ടിട്ടില്ലന്ന് വെച്ചാ ഇവിടെ ആവശ്യം ഇല്ലായിരുന്നു അതുകൊണ്ടാ ഇടാത്തെ
ആഹ ഇവിടെ അങ്ങനെ ഇതുവരെ വള്ളത്തിന്റെ പ്രശ്നന്നും വന്നിട്ടില്ല. വെയിലാണെങ്കിലും അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ അതായത് വറ്റിയിട്ടില്ല ഒരു റി രണ്ടറിങ് അങ്ങനെ നിന്ന് പിന്നപ്പോത്തിനും മഴ പെയ്തു അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ടില്ല പിന്നെ അടുത്ത വീട്ടിൽ കൂടി അവിടെക്കെ കിണറില്ലോണ്ട് അവിടന്ന് ഇങ്ങോട്ട് ഏ വള്ളംടിച്ചും അങ്ങനെ അപ്പോൾ വലിയ ഇഷ ഇതുവരെ അങ്ങനെ പിന്നെ ക്കോയൽ കിണറകുമ്പോ ചെല പ്പോ അങ്ങനെ വറ്റാൻ ചാൻസ് ഉണ്ട് പിന്നെ നോർമൽ സാധാ കിണറാണല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ വറ്റണെ കണ്ടിട്ടില്ല.
പിന്നെ വെള്ളം കൊണ്ട ഇന്നലൊയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് എന്തോ
അല്ല ഫുഡ് കഴിക്കാനൊക്കെപ്പ ആ വെള്ളം തന്നെ ആയിരിക്കുംലേ ഫുഡിനൊക്കെ എടുക്കണത്.
ഫുഡിനോർ എങ്ങനെയ കേട്ടില്ലേ ഞാൻ തന്നെയല്ലേ വെക്കണ്ടേയ്
ആഹ അതല്ല എല്ലാത്തിനും അപ്പൊ അവിടുന്ന് കിട്ട വെള്ളം തന്നെ ആരിക്കുംല്ലേ
അല്ലലല്ലല്ലല്ലാ അതാത് ഈ ഇവിടെ ഞാൻ പറഞ്ഞ തരാം ഓളിയുണ്ട് ഒളി ഇരുന്ന് വരുന്ന വെള്ളം അല്ലാ നമ്മുടെ അടുത്ത് തന്നെയാണ് ഓലിയുള്ളത് അവിടെ ഇരുന്ന് വരുന്ന വെള്ളമെല്ലാം കുടിക്കാൻ മാത്രം.... കുടിക്കാനും ഫുഡിനെക്കെ
ആഹ ആഹ്.
അല്ലാതെ ഈ ആ ജ ആ അല്ലാതെ മറ്റേ പഞ്ചായത്തി ല്ല വെള്ളംവെരുവ് ആ വെള്ളം നമ്മള് കുടിക്കാന് ഉപയോഗിക്കുന്നില്ല അത് ആഹ് അങ്ങനെ ഉപയോഗിക്കാറില്ല ഗ്ലോറിയൻ വാട്ടറാണെ അപ്പൊ അതുകൊണ്ട് അതങ്ങനെ ഉപയോഗിക്കാറില്ല.
പിന്നെ ഇനി ഫിൽറ്ററൊക്കെ വെച്ചാല് ഉപയോഗിക്കാലോലേ അങ്ങത്തെ
ഉപയോഗിക്കാം എന്നാലും നമുക്ക് മനസ്സിന് ഒരിത് വരത്തില്ലല്ലോന്നെ.
അഹ് ശരിയാണ് എവിടന്ന് വരുന്ന വെള്ളാന്ന് നമ്മക്ക് അറിയില്ലല്ലോലെ ആഹ് ന്നാലും ഇങ്ങൻ തെ വെള്ളത്തിനും ഫിൽറ്ററും ഒക്കെ നല്ലതാ. കാരണം ഇനി എഹ് ചിലപ്പോ വല്ല അസുഖം വരാൻ ചാൻസ് ഉണ്ടാവൊല്ലൊല്ലേ നമ്മുള് ബ വേറെ ലൈനൊക്കെ ഉബൈക്കണ്ടല്ലോ
അതെ അതെ അതെ അതെ വെക്കണം ഏതായാലും വെക്കണം.
ആഹ് ആഹ് എവിടുന്നാ വള്ളം വല് വിട്ണെന്ന് നമ്മക്ക് അറിയൂലല്ലോ
അതെ അതെ
അങ്ങനക്കെ
ഭക്ഷണം എല്ലാം റെഡി ആയില്ലെ
ആഹ് ഒക്കെ റെഡി ആയിക്കുണു. അതിക ഉമ്മ കുക്ക്യ്യാറ് ഞാന് അങ്ങ ട്ട് വെല്ലാ നോക്കലില്ല. ഒന്നാമത് ക്ലാസ്സൊക്കെ ആയതൊണ്ട് ടൈമുല്ല. പിന്നെ വെക്കേഷനിലെന്നെണ് മെയിൻ പരിപാടി കുക്കിം ആണെങ്കിലും യാത്ര ആണെലൊക്കെ അപ്പൊന്ന് ജസ്റ്റ്ന്ന് തിരിഞ്ഞോക്കു അല്ലാത്തപ്പൊ പിന്നെ ക്ലാസിന്റെട്ല് പ്പതിന്നും ടൈമ് ഇില്ലല്ലോ. രണ്ടും പാടെ മാനേജ് ചെയ്യാന് ബുദ്ധിമുട്ടല്ലേ ന്നാലും നോക്കും
ഉം ഉം കോളേജ് എവിടെയോ അട്ത്ത് തന്നെയാണോ
അല്ലല്ല ഇവിട്ന്ന് ഒരു ഒരു മണിക്കൂറൊക്കെണ്ട് ട്രാവലെയ്യാന്
ആണോ ഗവൺമെന്റ് കോളേ കോളേജാണോ അല്ല പ്രൈവ
അല്ലല്ല പ്രൈവറ്റാണ് പ്രൈവറ്റാണ് ഞാന് എടക്ക് ബസിന് ബസിന് പോണ വൺവർ ഉണ്ട് അല്ല വണ്ടിയിലൊക്കെണെങ്കി ഒരു മുക്കാ മണിക്കൂർ അരമണിക്കൂർ അത്രൊക്കെ തന്നെള്ളു ബസ്സാവുമ്പോ കുറച്ച് ലേറ്റ് ആവും മെ താന്
പക്ഷെ കൊഴപ്പൊണ്ണ് ഫ്രണ്ട്സൊക്കെ ഒണ്ട് എന്തോ
അധികം വൈികലാണത്താന് ഏഹ് ട്രാഫിക്കൊക്കെ കാരണം കൊണ്ടേ
ആഹ് ആഹ് ആഹ് പക്ഷെ കൊഴപ്പൊന്നുല്ലല്ലേ
ഇല്ലല്ല ഇപ്പൊ കുഴപ്പൊന്നുല്ല
പിന്നെന്നാപ്പാ പറഞ്ഞോ വേറെന്നാണ്ട് വിശേഷങ്ങൾ കാര്യങ്ങള് പറഞ്ഞോ അടുത്ത് നെക്സ്റ്റ് എന്താ പഠിക്കാൻ പോകുന്നേ
ഇനി ഇത് കേഞ്ഞിട്ടെന്താ നോക്കി വെച്ചിട്ടില്ല ഞാനിങ്ങനെ ഏവിയേഷനായി ട്ട് നോക്കണം എന്നൊകെയാ കരുതിക്കണത്
എങ്ങനെ
ഏവിയേഷനെ എയർ ഹോസ്റ്റസിന്റെ ആ ഒരു സംഭവം നോക്കണന്ന കരുതിക്കണം അപ്പൊ ഇതിന് ഡിഗ്രി വേണംന്ന് പറഞ്ഞോണ്ട് ഇപ്പിങ്ങനെ ഡിഗ്രി എട്ത്തതാണ് ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് അത് നോക്കണം കരുതിക്കുണു
ആഹ് ഓക്കെ
ആ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യണം പ്പൊ ഞാൻ കോഴ്സ് എടുത്ത് പഠിച്ചൊണ്ടിരിക്കാണ് ഇനി കോഴ്സ് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിയേണപ്പം ഡിഗ്രിം കയ്യും അപ്പോ ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇന്റർവ്യു അറ്റൻ്റ് ചെയ്ത് നോ അങ്ങനെക്കേണ് പ്ലാന്
ട്ടെയാ ഹ്
ആഹ്
ജോലിക്കൊക്കെ പോന്നതണോ ഇഷ്ടം
ആഹ് ജോലിക്ക് പോവാന് താല്പര്യണ്ട് ഒന്ന് സെറ്റിൽ ആവാലോ ഇൻഡിപെൻഡന്റ് ആവാലോ
ക്കൊരു ജോലി ഉറപ്പായിട്ടും വേണം നമ്മുടെ കയ്യി ഒരു ജോലി വേണം
ആഹ് ഇങ്ങള് പാർടൈംജോബ് എന്താ ചെയ്യണത്പ്പൊ
ട്ടൈംമായിണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നെ
ആഹ് ആഹ് ഇത്ല്ലേ ആഹ്
ഉം വേറെന്തേലും ഉണ്ടോ
തെരുന്നുള്ളു
വേറെ എങ്ങനെയാ ഓൺലൈനില് എന്തേ വേറെന്തേ ഒന്നും ഇല്ലല്ലേ
ഇല്ല ഇല്ല ഞാന് ഇത ആദ്യായിട്ടാണ് ശരിക്കും ഇങ്ങനത്തൊരു ഇതില് കേറണത് പിന്നെ ഫ്രീ ആവുമ്പോ ചെയ്യാലോന്നുള്ള മെയിൻ ഉദ്ദേശം കൊണ്ടാണ് കേറിക്കണത് ഇതില്
ഇപ്പഴ് ആദ്യവായിട്ടാണ് കേറിയേക്കുന്നപ്പൊ
ഞാന് ജോയിൻ ചെയ്തിട്ട് രണ്ട് മൂന്ന് ആഴ്ച ആവണള്ളൂ അപ്പൊ ഫസ്റ്റ് കേറിയപ്പോ നല്ല ഇഷ്യുണ്ടായിരുന്നു പിന്നെ ഇപ്പോ ക് കൊഴപ്പ
ഇഷ്യൂന്ന് വെച്ചാ എങ്ങനാ?
അതായത് ഫസ്റ്റ് കയറീറ്റ് പെട്ടെന്ന് അങ്ങോട്ട് പ്രൊസസ്സ് ആയില്ല സംഭവങ്ങള് അപ്പ ഞാൻ കരുതി ഇനിയിപ്പോ അത് നല്ല ഒര് ലാഗാവുന്നൊക്കെ കരുതി പിന്നെ എനിക്ക് പേയ്മെൻസിന്റെ ഒന്നും നേരായിരുന്നില്ല
ഉം ഉം ഉം
അപ്പൊ ഞാന് കരുതി ഇനി നല്ല ടൈം എടുക്കൂന്ന് കരുതിയിരുന്നു പിന്നെ അത് പെട്ടെന്നാണ് റെഡിയായി ഒക്കെ ശരി യായി ഞാനാദ്യം ട്രാൻസ്ക്രിപ്ഷൻ ടാസ്ക് ഏന് ചെയ്തിരുന്നത്.
ആഹ് ആഹ് പക്ഷെ എനിക്കത് അത് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്തില്ല കേട്ടോ
ആണോ ട്രാൻസ്ക്രിപ്ഷൻ ടാസ്ക് ചെയ്യാൻ സുഖാണ് പക്ഷെ എനിക്ക് പേയ്മെന്റ് കൊടുക്കൻ പറ്റുന്നില്ല അപ്പ ഞാൻ കരുതി ഇനിപ്പോം ഈ ചെയതൊക്കെ വെറുതെ ആ പക്ഷെ പെട്ടെന്നൊരീസം ആട് പേയ്മെന്റ് കൊടുക്കാൻ വന്നു അത് ഈ ഫോണെ ഫ്രണ്ട് വന്നപ്പളാണ് അങ്ങനെ വന്നത് അപ്പൊ പിന്നെ ഒക്കെ റെഡിയായി ഏഹ് ട്രാൻസ്ക്രിപ്ഷന്റെ പൈസ കേറിയിട്ടില്ല ഫോണെ ഫ്രണ്ട് പിന്നെ ചെയ്ത് തൊടങ്ങണേ ഉള്ളൂ ഇപ്പൊ ഞാന്
ട്രാൻസ്ക്രിപ്ഷൻ ആയിട്ടില്ലേ? ട്രാൻസ്ക്രിപ്ഷൻ്റെ ആയിട്ടില്ലേ?
ഇല്ല ഇല്ല അത് നാല് മാസം എത്രയോ അല്ലേ പ്രോസസ്സിംഗായി കൊണ്ടിരിക്കുന്നുണ്ട് ട്രാൻസ്ക്രിപ്ഷൻ ഞാന് നാനൂറ്റി സംതിങ്ങ് ചെയ്തുക്കണ് ഇപ്പോ പിന്നെ ടൈം അനുസരിച്ചിട്ടാണ് ശരിക്കും ഒരു ദിവസം കൊറെ
അതെങ്ങനെയാ അതിന്റെ പൈസയൊക്കെ എങ്ങനെയാ ട്രാൻസ്ക്രിപ്ഷന്റെ?
പൈസ ഇതുവരെ ആയിട്ടില്ല ഞാനിപ്പോ രണ്ടാഴ്ച ആയിട്ടുള്ളൂ കേറിയിട്ട് അപ്പൊ പൈസ ആയിറ്റില്ല ചെയ്ത് ഇങ്ങനെ ഇരിക്കണ്ട്
ഇപ്പണ്ട് അല്ല അത് ഒരു ടാസ്ക് എത്രയാന്നാ അങ്ങൻ അങ്ങനെ വല്ലോ ഉണ്ടോ?
അത് അങ്ങനെ ഒരു കണക്കില്ല കാരണം അതൊരു നാല് മാസം നീണ്ട നിൽക്കണ ഒരു ടാസ്കാണ്. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ അതില് നമ്മള് ത്രീ ടു ഫോർട്ടി ഡെയയ്സിന്റെ ഉള്ളില് പൈസ കേറൂംന്നാ പറഞ്ഞത് ഇതിന്റെപ്പ ഫോർട്ടി ഡെയയ്സ് ആയിട്ടില്ല പ്രോസ
ത്രീ ടു ത്രീ ടു ഫോർ ഡേയ്സിലോ
ഫോർട്ടി ഫോർട്ടി പതിനാല് ദിവസത്തി
ആ ഫോർട്ടി ആ ഓക്കെ
അങ്ങനെയൊക്കെയാണ് പറഞ്ഞിക്കണത് ആ അതിനിന്റെ പതിനാല് ദിവസയിട്ടില്ല
ഇനിപ്പ ടാസ്ക് ചെയ്തോട തന്നെ പൈസ കേറിക്കോളുവോ
ഏ ഇല്ല ഇല്ല ഇല്ല പതിനാല് ദിവസം കഴ്യണം
ഉം ഉം ഉം ഉ
എന്റെ ഇപ്പൊ പതിനാല് ദിവസം ആയിട്ടില്ല
ഓക്കെ
പതിനാല് ദിവസം കഴിഞ്ഞാല ഉള്ള പറയാ പറഞ്ഞു ആഹ അത് ചെയ്യാൻ കൊഴപ്പൊന്നല്ല സിംമ്പിൾ ആണ്
ആഹ ആഹ ആഹ.
കാരണം നമ്മള് വോയിസ് കേട്ടിട്ടായി ജസ്റ്റ് നമുക്ക് നമ്മളെന്താ കേ മറ്റത് ടൈപ്പ് ചെയ്ത് കൊടുത്താ മതി. അത് വലിയ പണിയൊന്നുമല്ല പക്ഷെ അതേപോലെ ടൈപ്പ് ചെയ്യണം റിജക്റ്റ് ആവാതിരിന്നാ മതി നമ്മൾ ഇത്ര ടാസ്ക് ചെയിണീ ല്. ഒരു ഇപ്പൊ നമ്മള് നൂറ് ടാസ്ക ചെയ്യണെങ്കിൽ അതില് ഒരു പത്തെണ്ണം റിജക്ട് ആവാ ആയാ.
അതെന്തുകൊണ്ടാ റിജക്ട് ആവുന്നെ.
അത് നമ്മൾ ഓല് വിട്ട വോയിസ് നേരെ നമ്മൾ കേൾക്കാത്തുകൊണ്ട് നമ്മൾ റെഡിക്ക് കേൾക്കണം. അതായത് ഇപ്പോ ഓല് പറിണ സെയിം ഭാഷീല് നമ്മൾ ടൈപ്പ് ചെയ്യണം നമ്മളൊന്ന് അടിപൊളായിഎയ് താനൊന്നും പറ്റൂല് ഓലെന്താ പറിണ് തന്നെ നമ്മള് ടൈപ്
ചെയ്യണം ആ എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞായിരുന്നേ അവള് ഇതുപോലെ കറക്റ്റ് ആയിട്ട് അത് ചെയ്ത് ഓയിസ് തെറ്റുകളൊക്കെ കറക്ഷൻ ചെയ്ത് അവളയിച്ചു.
ആഹ.
അപ്പൊ അതിന്റെ എല്ലാം റിജക്ട് ആക്കി അവര്.
ആഹ് അതയ്ന് ചെലോടത്ത് തെറ്റുണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം കുറെ
ഓക്കെടാ ഓക്കെടാ ഓക്കെടാ തിരിച്ച്ു കോള് വിളിക്കണേ.